കേൾക്കുന്നുണ്ടോ ആഹ് ഉണ്ട് ഉണ്ട് ആഹ് എന്താ ചെയ്യുന്നേ ഹലോ ആഹ് കേൾ അതെയോ ആഹാ
ആഹ് ചുമ്മാരിക്ക്യാണ് ഉം ആകെ പാടെ സമാധാനായിട്ടിരിക്കു സമയ ഇതേ ഒള്ളൂ കൊറച്ച് കഴിയുമ്പോത്തേ പിന്നെ വെ കളവായി ഹൊം ഉം അത് പിന്നെ സമാധാനം ഇല്ലാ അഹ് പിന്നെ കിടക്കുന്നടം വരെ ഒരു സമാധാനും ഇല്ല ആഹ് രണ്ടു പേരും സ്കൂളിൽ പോന്നാ
ആഹ് ആഹ്
ആഹ് ഒരാളെ എൽ കെ ജിലോട്ട് വിട്ടേ ഒള്ളൂ മൂത്താളെ പടിപ്പിക്കാൻ അത്രേം പാടില്ല ആഹ് അവന് അക്ഷരങ്ങള് പഠിപ്പിക്കുന്നോണ്ട് ഭയങ്കര പാടാണേ ആഹ് അതിന് ഒരു രക്ഷേം ഇല്ല
ആഹാ അംഗൻവാടി പോയില്ലായിരുന്നോ
മൂത് അതെന്നെ അക്ഷരം കിട്ടിയോട്ത് അങ്കൻമ്പാടീൽ ഒരു ഒരു മാസം ക്കൊ പോയൊള്ളേ അത് അവൻ വർത്താനം ഒന്നും പറയാൻ തുടങ്ങിയില്ലായിരുന്നു ശെരിക്ക്
അതെയൊ
ആഅവൻ പറയുന്നിപ്പൊ എനിക്ക് മാത്രേ മനസ്സിലാവുന്നൊള്ളായിരുന്നു ആ സമയത്ത് അതൊണ്ട് പിന്നെ അംഗൻവാടിലങ്ങനെ ഒറ്റ ദിവസം വിട്ട് ട്ടില്ല പിന്നെ എൽ കെ ജി യു കെ ജി എല്ലാം ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ് അതെ ഐനി ശെരിയായിക്കോളും സ്കൂളിലൊക്കെ പോയി കഴിയുമ്പഴേ
ഇല്ലാ പഠിക്കാനും മടിയൊന്നും ഇല്ല പിന്നെ ഇതക്ഷര
അതേലേ
ആണ് കുഞ്ഞി പിള്ളേരെ റ്റ് പാട്
ച്ചിരി പാടാ അത് ശെരിയായിക്കോളെന്നേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാ ഉം അത് പഠിച്ചു വന്നോളും എന്താര്ന്നു ചായക്ക്
ആഹ് ഓഹ് ഇല്ലാ സ്പെഷ്യൽന്ന് പറഞ്ഞ് രാവിലെ ഗീ റൈസുണ്ടാക്കി നെയ്ച്ചോറ് വെച്ചു കൊടുത്തു വിട്ടാ ഇവന്മാര് കഴിക്കത്ത്
ആഹ്
രണ്ടു പേര് ണ്ടി തിപോലെ എന്തേങ്കിലും തട്ടിക്കൂട്ട് സാനങ്ങളൊക്കെ ഒണ്ടാക്കി ലഞ്ച്ബോക്സിൽ അടച്ച് കൊടുത്ത് വിടും അതാവുമ്പ കഴിച്ചോള്ളൂല്ലോ
ആഹ് അതെ അതെ
അങ്ങനെ വല്യ എന്തെലൊക്കെ ഇച്ചിരി ഇലയോ കാര്യ ആഹ് മടി പാത്രത്തിൽ കൊണ്ടോണ പകുതിയെ കഴി ക്കുന്നുള്ളൂ തോന്നുന്നു എന്നും മിസ്സ് പരാതി പറയുവേ ഹോ ഫുഡ് നല്ലോണ്ണം കഴിക്കുന്നില്ല ചെറിയവൻ ഒട്ടും കഴിക്കുന്നില്ല ആ വീട്ടിത്തെ ഭക്ഷ
ആഹ് ഹാ
ഭക്ഷണം കഴിച്ചിട്ട് വരാന്നൊക്കെ പറയും അവന് വല്യ ഭക്ഷണ ണം നമ്മൾ വായിൽ കൊടുത്തന്നെ ശീലി ഇപ്പം അവിടെ ചെന്ന് സ്വന്തമായിട്ട് വാരി കഴിക്ക
ആഹ് പോയി കഴിമ്പ
അതേലേ
അതേല്ലേ ആഹ് അയിനി പയ്യേ പയ്യേ പയ്യേ ആയിക്കോളും ആഹ് ഇവിടെ ഒരാള് അഞ്ചില് ഒരാള് രണ്ടില് ആഹ്
ആഹ് ഇവിടെ ഒരാൾ അഞ്ചില് ഒരാൾ എൽ കെ ജിയില്
ആഹ് മൂത്ത ആള് ഏതാ ഇംഗ്ലീഷ് മീഡിയ അതോ സി ബി എസ് ഇ ആണോ
ആഹ് അല്ല സി ബി എസ് ഇല്ല ഇംഗ്ലീഷ് മീഡിയം ഇവിടെ മാലിനി സ്കൂളില ചേർത്ത
ആഹ് ആഹ്
ക്കുന്നേ ആ അതുകൊണ്ട് ആ അവൻ പഠിക്കൻ മിടുക്കാ പഠി
പഠിക്കാൻ മിടുക്കണാന്നോ
അല്ലെങ്കി എന്റെ ആ മിടുക്കെനാ മിടുക്കനാ
അതെ ആഹ് ആഹ്
പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്ക ആക്കാരെ പോലെണ്ട് പഠിക്കുന്ന പിന്നെ അടിയായി പിടിയായി ബഹളമായി ആ ഒരു മണിക്കൂർ
മക്കളും അതന്നെ അവസ്ഥ ഇവിടെ പഠിപ്പിക്കാനിരിക്കുമ്പോഴും അതെ നാലപുറം കേൾ ഇക്ക നമ്മുടെ സൗണ്ട്
എന്ത്യ്യാനാ ഞാൻ പഠിപ്പിക്കാനിരിക്കുമ്പോ വളരെ സൗമ്യമായിട്ട് പഠിക്കും ഒച്ച ഒന്നും വെക്കരുത് സമാധാനത്തിൽ പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പഠിപ്പിച്ചിണ്ണി
നടക്കില്ല അതെ നമ്മള് പറഞ്ഞതായിരിക്കില്ല അവര് കേൾക്കുന്നത് ഉം പിന്നെ രാത്രിക്കുള്ളതൊക്കെ ഫുഡൊക്കെ ആയോ
അതെന്നേ അവ്ടെ രണ്ട്
എന്തോ
ഫുഡ്ഡ് ഒക്കെ ഉണ്ടാക്കണം ഇനിയിപ്പോ വേണം ഉണ്ടാക്കാൻ രാവിലെ ഉണ്ടാക്കുന്നത്
ആഹ്
ഇല്ല നേരാ
ആഹ്
അഹ് ആഹ് ഇതെയ്കിട ഉച്ചയ്ക്കത്തില്ല ഇനിപ്പ അത്താഴം ഞാൻ വേറെ ഉണ്ടാക്കണം
ആന്നെ
ഇന്നും കുറേ ഉണക്കച്ചപ്പ്
ഓഹ് രാത്രിലേ എല്ലാവരും ഹെൽ ത്ത് നോക്കുന്നവരാ ചപ്പാത്തി അഹ് ആഹ്
പേ
ഉമ്മ
ഇവിടന്ന് ഉടനെ കുറേ ചിരിച്
ആഹ് ആഹ്
എന്നാ പിന്നെ ഞാൻ ഞാൻ പറയാന്തെങ്കിലും അത് തന്നെ അതാഴത്തിന് കഴിക്കുവാണെങ്കിലും ഒരു നേരം നമുക്ക് ഒണ്ടാക്കണ്ടല്ലോ ഇവര് സമ്മതി ക്കേല് ഇവർക്ക് പറ്റത്തില്ലത്
ആഹ് ആഹ് ഉം വേറെന്താ വിശേഷം
ഇന്നട്ട് പിന്നെ പറ്റിക്കും
അതെ ആഹ് ചേട്ടാ ഹസ്ബന്റ് ഉണ്ടോ വീട്ട് ഇവിടെ ഉണ്ടോ നാട്ടിലുണ്ടോ
ആഹ് നാട്ടിലുണ്ട് നാട്ടിലുണ്ട്
ആഹ് ആഹ്
പൊറത്ത് പോകാൻ വേണ്ടി ഇവിടെക്കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട് ഞാൻ സമ്മതിക്കൂല്ല ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചത് കൂടെ നിക്കാനാ ഒരു കാരണവശാലും വിടത്തില്ല ഇവിടെ നിന്നാ മതി ഇവിടെ നിന്നാ മതീ
ആഹ് ഹാ അതു ശരിയാ എനിക്കും പൊറത്തു പോകുന്നത് ഇഷ്ട്ടല്ല
ആഹ് ഞാ ആകപ്പാടെ ഞങ്ങള് നാലുപേര ഈ വീട്ടി താമസിക്കുന്നേ ഹസ്ബന്റെ പൊറത്തു പോയി കഴിഞ്ഞാ പിന്നെ ഞാനും പിള്ളേരും മാത്രല്ലേ ഉള്ളൂ കാര്യം അവരാമ്പിള്ളേരാണെങ്കിലും കുഞ്ഞു പിള്ളാരല്ലേ
അതേ
ആഹ് അപ്പ പിന്നെ ആഹ് ഞാനും ജോലിക്ക് പോകുന്നുണ്ട് അപ്പ പിന്നെ എന്തിനാ അത്യാവശ്യം ജീവിക്കാനുള്ള ഇല്ല്യ ലക്ഷ്റി ഒന്നും വേണന്നൊന്നുല്ല സമാധാനായിട്ട് സന്തോഷായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലേ അതുപോരേ ആഹ് ആഹ് അത് ഇവരോട് പറഞ്ഞാ ഇവർക്ക് മനസ്സിലാവത്തില്ല അയ്യോ ആഹ് ആണല്ലേ
ഉം
അയ്യോ എടയ്ക്കെടയ്ക്ക് മറ്റുള്ളവരുടെ ചിലരു നമ്മളെ കാ
ആഹ്
നമ്മള് നമ്മളിപ്പ എന്താ ചെയ്യണേ പെൺ കൊച്ചില്ലാന്നും പറഞ്ഞിട്ട്
ഹലോ
ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ
എന്തോ ഹസ്ബന്റ് ഭയങ്കര
ആഹാ
ഓഹ്
എന്താ ആഹ് ഇപ്പം കേൾക്കാം ആഹ് എന്താടാ പറഞ്ഞേ
ആഹ് ഇവിടേയ് ഇവിടെന്റെ ചേട്ടായ്ക്ക് ഭയങ്കര വെഷമാ പെമ്പിള്ളേര് ഇല്ലന്നേ നമ്മക്ക് ഇല്ലെങ്കിലും രണ്ടെണ്ണത്തിന് ഒന്നു പുറത്തെത്തിച്ചതിന്റെ ബുദ്ധിമുട്ടേ ഒള്ളൂ പെൺകൊച്ച്
അതേയ്
ഹസ്ബന്റിന് ഇയ്യോ
അതേയ്
ഈ
അതെ അതെ വേ പെമ്പിള്ളേരും ഇരിക്കും കിട്ട് അതെ
ഞാനെന്റെ ആഹ് പക്ഷെ ഞങ്ങക്ക് രണ്ടു പേർ ക്കും ആമ്പിള്ളാരാ രണ്ടാമ്പിള്ളാരു വച്ചാ ഞങ്ങക്ക് രണ്ട് പേർക്കും പെമ്പിള്ളേരില്ല ഞങ്ങക്ക്
അതേല്ലേ ആഹാ
ആഹ്
ആഹ് ഞങ്ങള് വീട്ടില് മൂന്ന് പെൺ പിള്ളാരാ
കുഞ്ഞും രണ്ടേരും കൂടെ
രണ്ടുപേരും അത്യാവശ്യം ഇടിയൊക്കെ ഉണ്ട് പിന്നെന്താ ഭയ
ആണല്ലേ ഇവിടെ ഉണ്ട്
ഉം കാണാണ്ടിരിക്കില്ല കെട്ടിപ്പിടിച്ചിട്ടേ കിടന്ന് ഉറങ്ങൂ
ആഹ് ഇവിടെ ഇവിടെ ചെറുത് ഞങ്ങടെ കൂട്ടത്തിൽ ഇപ്പഴും കെടക്കുന്നേ
ആഹാ ഞാനിതാ ഇപ്പം മാറ്റി കിടത്താൻ തുടങ്ങി
എന്നോട് ണ്ട് എന്നിട്ട് മൂത്തവന്റെ അടുത്ത് പോയി കിടന്നോളുവേ പക്ഷെ എന്നാലും അണ്ണം തെറ്റി കഴിഞ്ഞാ രണ്ടും കൂടെ പിന്നെ ചാട്ടവായി മറിച്ചിലായി തലവണ എടുത്ത് അടിയായി കമ്പിളി ഇട്ട് മൂടലായി എന്റെ ദൈവമേ എന്തൊരു ബഹളവെന്നറിയോ ഈ വീട്ടിൽ
ഉം
തൊട്ടടുത്തുള്ള വീ ട്ടുകാരൊക്കെ ഭയങ്കര സാധനമാണെന്ന് ഓർക്കും എപ്പഴും എന്നാ ചെയ്യാനാ
വീട്ടിലെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ പിന്നെ
അതേന്നെ നിർത്തടാ നിർത്തടാന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റി ഞാൻ മടുത്തു
ആഹ് അതേ ഉം ഇനിപ്പോ രാത്
ഇപ്പോ മൂത്തച്ചി ഇനിയിപ്പം മീൻ കൊണ്ടുവച്ചി ഉണ്ട് മീൻ കറി വെക്കണം ചപ്പാത്തിയും കൂടെ ആവുബത്തേക്കും അത് മതി
ആഹ ആഹ ആഹ അതെ
കൂടായ അത്താഴം കഴിഞ്ഞ് ഇനി നാളെ രാവിലെ എണ്ണിക്കണം ആഹ് പിന്നെയും ഒന്നേന്ന് ഇത് തന്നെ കാപ്പി ഉണ്ടാക്കി ചോറുണ്ടാക്കി പിള്ളാരെ വിട്ടു അഞ്ചര ആറു മണിയകുമ്പോ എണീക്കണം അഞ്ചരക്ക് അലാറം വെച്ചിട്ട് പിന്നെ ഒരു അഞ്ചേ മുക്കാല് ആവുമ്പോഴേക്കും പതിയെ എണീക്കും
എനിക്ക് അതെഹിഹി അത് മഴയൊക്കെ ആണെങ്കിൽ എഴുന്നേ ക്കാനും തോന്നുന്നില്ല പിന്നെ നമുക്ക് എന്തെലൊക്കെചെ ചെയ്യണ്ടേ പോകുമ്പോ അതെ
ആഹ് പോവാത് ചെയ്തിട്ട്പോ
എനിക്കും മ്പോളേക്കും എത്തേലൊക്കെ വന്നു
കടന്നാലും ഇട്ടങ്ങ് പോവാതെ അങ്ങനെ ഒരു സമാധാനം ഉണ്ട് എന്തേലുണ്ടേ പാത്രം ഒക്കെ കഴുകാൻ കിടന്നാ അതതുപോലെ ഇട്ടിട്ട് പോയാ വൈകിട്ട് വന്നിട്ട് കഴികിയാൽ മതി ഞാൻ നാലാം പോരും അവരുംനാൽ
അതെ ആ
പ്പോഴും ഞാൻ അത് രണ്ട് മണിക്കൂർ ഞാൻ ഒന്നും ചെയ്യതില്ല
അപ്പൊ അവധി ദിവസം മക്കളെ ആര് നോക്കും ആഹ അതെ സാവദാനം ചെയ്താ മതി ആരുല്ലല്ലോ നമ്മൾ മാത്രല്ലേ ഉള്ളൂഹിഹി അതേലെ ആ ആഹ അപ്പൊ പിന്നെ കൊഴപ്പില്ല ആഹ അതെ പിന്നെ എന്താ പറ് പൂക്കളം ആണ് എന്തേലും ചെടികൾ എന്തെലുമൊക്കെ വെച്ചിട്ടുണ്ടോ
അതുകൊണ്ടാ പോന്നി പിള്ളേരോണ്ടെങ്കി പിന്നെ എന്തായിരുന്നു പരിപാടി വീടുംമോ മൊത്തോം പുഷ്പിച്ച് നിക്കുവാ വീടിന്റെ പുറത്തും സൈഡിലും തൂങ്ങിയിട്ടും ആഅഹ് അതൊക്കെ അങ്ങനെ മെയിന്റെയിൻ ചെയ്തങ്ങ് പോയേ ആ സമയത്ത് ചുമ്മായിരിക്കുവല്ലേ
ചുമ്മായിരിക്കുവല്ലേ ആരെ
ഈ ഐഡികള് പൈപ്പിനാത്ത് വരേയും പോവോ ചോയിച്ചിട്ടുണ്ട്
ആ ആഹ ഹ ഹ അതല്ല അതെ അന്ന് നമുക്ക് സമയം ഇഷ്ടം പോലെ അല്ലെ ആഹ് ആഹ
അതും കിട്ടിയില്ലേ
അതെ അതെ.... അതെ അതെല്ലാവരും ആഘോഷിച്ചു ഹ്ഹ്ഹ്..
പ്പോ പോണ്ട എന്ന കിട്ടിയന്നണ് ഈ തിരക്ക് പിടിച്ച ജീവിതത്തീന്ന്
അത അതെ ഹെഹെ തിരക്ക് പിടിച്ചി രിക്കുമ്പോ അതെ ഒന്നന്ന് എന്താറയ നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ എല്ലാരും ഇരുന്നും സമയം ചെലവഴിക്കാൻഹിഹി ആവശ്യയാത് ഏയ് യാത്ര പോവാറുണ്ടോ
ആ ഉം
ആ ശെരി ടാ ഉം ശെരി ആ ഓക്കേ